ആടി സുഖം നിനക്ക് കേക്കുന്നില്ലായിന്നോ അത് സൂ സുഖമാണോ അതാണ് ഫസ്റ്റ് കേട്ടത്
ഓടി സുഖമാണ് എനിക്ക് ആദ്യം കേക്കാൻ പറ്റിലടി
ആഹ ആഹ പിന്നെന്താ
പിന്നെ എന്താ ഇവിടെ അടുത്തരു കുട്ടി അഹ് കടയിൽ നിന്ന് ക്കെ ഷവർമ്മ പോലത്തെ സാധനങ്ങൾ വാങ്ങി,, കഴിച്ച് അതിന് ഭക്ഷ്യ വിഷബാധയഏറ്റ അതിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുവണ്.
അടിപൊളി അതിപ്പോ ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിന്നല്ലോടി മറ്റേ എന്താ ഷവർമ്മ കഴിച്ചിട്ട് ആർക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പ പിന്നെ മഴ സമയം കാര്യങ്ങളൊക്കെ അല്ലേ.
കഴിഞ്ഞ കഴിഞ്ഞ ദവസം തിരുവനന്തപുരത്ത് ഏഹ് അൽഫാം മന്തിയില് അൽഫാം കഴിച്ച് ഏഹ് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഭക്ഷ്യവിശവാത ഏറ്റ് ഹോസ്പിറ്റലിലായനം. പിന്നെ അതിന് പിന്നാലെ ഒരു ഇരുപതോളം പേര് ഇതേ ഒരു കടയിൽ നിന്ന് ഈ സാധനം കഴിച്ചിട്ട് ഹോസ്പിറ്റലിലായന്ന് പറഞ്ഞൊരു ന്യൂസ് ഇന്നലെ കേട്ടതേ ഉള്ളു അപ്പോഴാണ് ഇങ്ങനെരു സംഭവ ഇവിട നടക്കുന്നത്.
അതോ അതന്നും അറിയൻ മേൽ. നമ്മള ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. മന്തിയും ഷവർമ്മയിലും വലിയ സീനല്ല. പിന്നീ ഇത് വേ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരെന്ന് വെച്ചാൽ ഫുഡിന്റെ ആയിരിക്കത്തില്ല. ഇതിനാ ചെല ഫുഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മള് പറയത്തില്ലെ. ഇപ്പൊ തൈര് കഴിച്ചിട്ട് പിന്നെ അത് വേറെ എന്തോ കഴിക്കലും എന്നൊക്കെ പറയാറില്ലേ ചെല ഫുഡുകളും അങ്ങോട്ടും ഇങ്ങട്ടും കഴിക്കാം ബെശ്റ്റ് ആഹ് പത്തി അതേപോലെ ഇത് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കല് ആയിരിക്കും. അവരെ നോർമലി കഴിച്ച ഫുഡും ഈ ഫുഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാവുമ്പ അത് ആയി മാറും. ഇതാണ് പലപ്പൊഴും സംഭവിക്ക പിന്നെ ചെലതൊക്കെ എന്താ പറയുമ്പം ഈ മയനൈസ് എന്ന് പറയുന്ന സാനം പലരും പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് പച്ചമൊട്ട ഉണ്ടാക്കുന്നവരുണ്ട്. മറ്റേ പുഴുങ്ങിയിൽ ഉണ്ടാക്കുന്നേയാണ് സേഫ്. ചെലര് പച്ചയായിരിക്കും. പിന്നെ വൃത്തിയില്ലാ തെ വരുന്നതും അങ്ങനയുള്ള കുറെ ഇഷുസ് ഇതിന് സംഭവിക്കും. അതായിരിക്കും മേബി സ്‌ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ.
പക്ഷെ ഈ കടയില് കഴിച്ച എല്ലാവർക്കും ഇങ്ങനെ വരണമെങ്കിൽ അവിടെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. വൃത്തിയില്ലാതെ ഭക്ഷണം ഉണ്ടാക്ക. പച്ചക്കറികളൊന്നും കഴുകാതെ അതിനകത്ത് ഇടുക. നമ്മളെ വീട്ടിൽ വയ്ക്കുന്നന്നെ പച്ചക്കറികൾ കണ്ടില്ലേ. അയില് വിനി വിനാഗിരിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കഴുകി പത്ത് മിനിറ്റോളം അത് വെള്ളത്തി ഇട്ട് മുക്കി വെച്ചിട്ട് അത് വീണ്ടും വീണ്ടും കഴുകി എടുത് ത്ത മാത്രമേ നമുക്ക് ഭക്ഷ്യ ഭക്ഷ്യവിഷബാധ ഇല്ലാതെ നല്ലൊരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറ്റൂ. അപ്പൊ അതൊന്നും അവര് ചെയ്യാതെ ആർക്കോ കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പൊ ഒരു കടക്കാർ മാത്രമല്ല. എല്ലാ കടക്കാരും അങ്ങനെ ന്നെയാണ്. അവർക്ക് എന്താണ് വേണ്ടത് ലാഭവാണ് വേണ്ടത്. അതിന്റെ എന്താണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ് വിനാഗിരി വേണം. ഉപ്പ് വേണം. മഞ്ഞൾപ്പൊടി വേണം. ഇതൊക്കെ എന്താണ് അവർക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ചിലവുകളാണ്. അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ച് ആഹ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഭക്ഷണത്തിൽ അജനാമോട്ടോയും അങ്ങനെ കളർ ഉള്ള സാധനങ്ങൾ ഒക്കെ ആഡെയ്ത് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പഴകിയ ഭക്ഷണയാലും എടുത്ത് ചൂടാക്കി കൊടുക്കുമ്പഴത്തേക്ക് ആഹാ പുതിയത് രണ്ട് പച്ചക്കറികൾ നല്ല ഒരു ഉം കോളിഫ്ലവറിന്റെ ഒരു എലേയ് ഇലയ്ക്കകത്ത് ഈ സാധനങ്ങളൊക്കെന്നെ വച്ച് നല്ലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താ ആൾക്കാരെ ആകർഷിക്കും. അവർ വാങ്ങി കഴിക്കും.
അതിപ്പ ഈ എണ്ണയെന്നൊക്കെ പറയുന്ന തന്നെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ചെല എല്ലാവരും വെളിച്ചണ്ണയൊ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്ന മ മറ്റേ കരി ഓയിലൊക്കെ ഉണ്ടല്ലോ. അത് മറ്റേ പ്യൂരിഫൈ ചെയ്ത രീതിയിലൊക്കെല്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ വെള്ളം ഇപ്പൊ ട്രിവാൻഡ്രത്തോ എവിടെയൊക്കെയ ഉള്ള ട്രിവാൻഡ്ര തന്നെ നമുക്ക അറിയാവുന്ന ഏതൊക്കെയ നല്ല പേയ്മസ് ആയിട്ടുള്ളകൊല ഹോട്ടലുകൾ വരെ പൂട്ടിച്ച് കാരണം ഈ ഫുഡിന്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഈ പഴയ ചിക്കൻ ഈ ചിക് ഈ ഷവർമ്മയാണെങ്കിലും മറ്റേ മന്തി എന്തെങ്കിലും ആണെങ്കിലും ചിക്കൻ ഒക്കെ പഴയത്. പിന്നെ ഇന്നലെ വെച്ച ഫുഡ് ചൂടാക്കിയിട്ട് വീണ്ടും യൂസെയ്യ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അല്ലെങ്കി അധികം ഫുഡ് വന്ന് ഏഹ് അനാഥാലയങ്ങള് പോലെയുള്ള എവിടെയെങ്കിലും ആ ഫുഡ് കൊടുക്കണം. അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എത്ര പേര് റോഡിൽ കിടക്കുന്നെ പാവപ്പെട്ടവർക്ക് ഒരു പൊതിയ് വെച്ച് കൊണ്ട് കൊടുത്താലും മതി. ഇത് പിന്നും ചൂടാക്കുന്നു. അങ്ങനെ ഇങ്ങനെയും പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒത്തിരി കെമിക്കൽസ് അല്ലേ. അതെല്ലാം ഉണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റോം വലിയ പ്രശ്നം കൊറേ ഹോസ്പിറ്റിൽ കൊണ്ട് കാശു കൊടുക്കുന്നതിന്റ മെയിൻ ഇഷൂ ഇത് തന്നെയാണ്
പക്ഷേ ഇത് എത്ര കേസയാലും കാര്യമില്ലടി അവര് ഊരിപ്പോരും നമുക്ക് ഇവിടെ സീതാ ബേക്കറി ഇല്ലേ നമ്മള പരവൂരുള്ള തന്നെ കട യില് ഇത് പോലെ ഏതാണ്ട് പഴകിയ ഭക്ഷണം ചിക്കൻ ചിക്കൻ ഒക്കെ ദിവസങ്ങളോളം ഫ്രിഡ്ജ് ഇരുന്ന് എല്ലയി പോലീസുകാർ വന്ന് അത് ഫുഡ് ഫുഡ് ഇൻസ്പെക്ഷൻ ആൾക്ക ആൾകാർ വന്ന് അതെല്ലാം അവർ എടുത്തോണ്ട് പോയി എടുത്തൊണ്ട് പോയി അയാൾക്കെതിരെ എന്ത് കേസ് മായി അയാൾ എന്താ നിസ്സാരമായിട്ട് പെറ്റി അടച്ചിട്ട് ഇറങ്ങിപ്പോന്ന് നല്ല സുഖമായിട്ട് ഇപ്പോ വേറൊരു അ ഔട്ട്ലെറ്റ് തുടങ്ങി നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന പക്ഷേ ഇങ്ങനെന്ന ഇങ്ങനെ ഒരു കോട്ടം സംഭവിച്ച കടയാണെന്ന് അവരുടെ ആ ഇൻഫ്ലുവൻസ് മൂലം കൊണ്ടാകാം ബാക്കിയുള്ള അധികം നാട്ടുകാരിലോട്ട് അത് അത്ര എത്തിയതുമില്ല അവർ തേച്ച മാ കളഞ്ഞപ്പം എല്ലാം നടക്കും ഇന്ത്രജാല പ്രകടനങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ
അല്ല നീ ഏത് ബക്കറി പറഞ്ഞ സീതാ ബേക്കറി നിനക്ക് തെറ്റിയില്ലല്ലേ
ഇല്ല നമ്മള ഇവിടുത്തെ ബക്കറി കാര്യമാണ് പറയുന്നത് രണ്ട് വർഷം മുന്നേ അതായത് എന്റെ ഞങ്ങൾക് രണ്ട് വീടുണ്ട് അപ്പൊ ഒരു വീട് വാടകയ്ക് കൊടുത്തിരിക്കുന്ന ആ വീട്ടിൽ ത താമസിക്കുന്ന ആന്റി ഇതേ ഷോപ്പില് വർക്ക് ചെയ്യുന്ന ആന്റിയാണ് അപ്പൊ അവരാണ് പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് ഒന്നൊന്നര രണ്ടു വർഷം മുന്നേ ഇതുപോലെ അവിടെ ഇപ്പോ ഫുഡ് ഇൻസ്പെക്ഷൻ ആൾക്കാർ വരികയും അവര് മറ്റ് ചിക്കൻ ചിക്കനൊക്കെ പ്ലാസ്റ്റിക് കവറിന് അകത്തു കെട്ടി കേ ട്ടി വെച്ച് ഫ്രിഡ്ജിനകത്ത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുകയും അത് പിന്നെ അവർ എടുത്തൊണ്ട് പോവുകയും അതിന്റെ ഫോട്ടോസൊക്കെ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ വാട്സആപ്പിലൂടെ മറ്റും ചില ഗ്രൂപ്പുകളിൽ എത്തുകയും ചെയ്തായിരുന്നു ഇന്നാ കടയിൽ നിന്നും കണ്ടെടുത്ത ഭക്ഷ ഭക്ഷണ വസ്തുക്കളാണ്ന്ന് പറഞ് ഭക്ഷണ വസ്തു മീൻസ് ആ പഴകിയ ചിക്കൻ അ ഉപയോഗ അത് റെഡി ആക്കിപ്പോ കട്ട്ലറ്റോ മീട്രോളോ ആക്കിയതല്ല പഴകിയ ചിക്കൻ അത് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഒരു മാസത്തോളം പഴകിയ സാധനങ്ങൾ അതാണ് അവർ എടുത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടായി കൊണ്ടിരുന്നത് അതാണ് പിടിച്ച
എടി നീ പറയുന്നതേ നീ പറയുന്നത് ധന്യ ബേക്കറി ആയിരിക്കും എടി
ത ബേക്കറി കാരണം അവിടെയാണ് ഈ ആന്റി വർ ക്കിയത് ഈ ആന്റിയാണ് ഞങ്ങളുടെ എടുത്തു പറഞ്ഞത്
അല്ലടി ധന്യാ ബേക്കറിയിൽ ഇങ്ങനെ എന്തോ ഇഷ്യു ഉണ്ടായിട്ട് അവിടെ അങ്ങനെ പ്രശ്നം പക്ഷെ സീതയിൽ ഇന്നെ വരെ അങ്ങനത്തെ പ്രശ്നമില്ല കാരണം നമ്മളിപ്പോ നമ്മള എവിടെയാണെങ്കിൽ പോലും നമ്മള് എല്ലാ മീൻസ് ഒരുപാട് ഇപ്പം അവരുടെ അവര് പുതിയ കുറേ ഔട്ട്ലെറ്റും അവരുടെ ഔട്ടലെറ്റില് തുടങ്ങിയത് അപ്പൊ ഈ ഔട്ട്ലെറ്റുകളെല്ലാം വന്ന് അവിടുത്തെ ഫുഡിൽ ഇന്ന് വരെ അങ്ങത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല പക്ഷെ ധന്യ ബേക്കറിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ട് അത് അടച്ചു പൂട്ടിയായിരുന്നു
അല്ല ധന്യ ബേക്കറിയില് അങ്ങനെ ഒരു പ്രശ്നം വന്ന് ധന്യാ ബേക്കറിയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നത് കുറ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് പിന്നെ അടച്ചു പൂട്ടി വീണ്ടും അവർ കേസൊക്കെ നടത്തി തുറന്നത് പക്ഷെ സീതാ ഇങ്ങനെ നടന്നത്വ്യക്തമായിട്ട് എനിക്കറിയാ എന്റെ ഒരു ആന്റി ഇങ്ങനെ അവിടെ വർക്ക് ചെയ്യുകായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ആൻ്റി ഞങ്ങളെ വി വീട്ടിലാണ് വാടകക്ക് താമസിക്കുന്നത് അവര് കൊറേ നാൾ അവിടെ പൊക്കൊണ്ടിരന്ന് ഇപ്പൊ അവര് നിർത്തി അവർ പൊക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ സീതാബേക്കറിിന്നിങ്ങനെ പിടിക്കുകയും അധികം അത് ആൾക്കാരിലോട്ട് എത്തിയില്ല അവർക്ക് പണത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലം എന്ന വെച്ചാൽ നമ്മളെ ഈ ഒരു പരവൂർഏരിയയിൽ തന്നെ ഏറ്റവും വലിയ കട അതാണല്ലോ അന്ന് ഇവർ വർക്കലയിൽ ഔട്ട്ലെറ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല ആ സമയത്ത് പിടിക്കയും ഇങ്ങനെ ഉണ്ടാവുകയും പിന്നെ അത് അവര് നല്ല രീതിയിലാക്കി കാണുമായിരിക്കും അ എനിക്കറിയത്തില്ല പണ്ട് റെഡ് കളറിൽ സീതാ ബേക്കറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടിരുന്ന ആ അ അന്നത്തെ കാലം ഇപ്പോഴത്തുള്ളതല്ല ആ സമയത്താണ് ഇങ്ങനെ പൊക്കിയത് അത് പിന്നെ ഭയങ്കര കേസ് പോലെയക്കെ ആയി അയാൾ ഊരി പോന്ന്
അതറിയൻ വേണ്ടി പൈസ ഉള്ളത കൊണ്ട് മേ ബി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇപ്പോഴും ഫുഡൊക്കെ നല്ലത് തന്നെയാണ് വല്ല്യ പ്രശ്നൊന്നുമ അപ്പൊ നമ്മളാണെങ്കിൽ പോലും എന്ത എന്ത് ഫുഡ് ഇന്നൊക്കെഅവി ടന്ന്തന്നെയാണ് പോയി മേടിക്കുന്നത് പിന്നെ പിന്നെ മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുംഅവിടെൊന്നല്ല നമ്മൾ വേറെ കടകളിൽന്നല്ല പോയി മേടിക്കുന്നത് അവിടെന്നെ നോർമൽ ആ് മറ്റേ എന്താ പറയാ പബ്സ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ഐറ്റംസ് തന്നെ ഇപ്പൊ പിന്നെ കുറ പുതിയ കുറേ ഐറ്റംസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേ പുതിയ ഔട്ട്ലെറ്റൊക്കെതുടങ്ങിയന്റെ ഭാഗമായിട്ട് കുറ പ്പം ലോഞ്ച്ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പ അത് മാത്രമല്ല ബേകറീസ് മാത്രം നമ്മൾ എടുക്കണ്ട ഇപ്പ നോർമല് ബേക്കറീസിലന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ കാര്യമില്ല നമ്മളിപ്പ ഈ സദ്യ കഴിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേ മന്തി കഴിക്കുന്നത് ബിരിയാണി കഴിക്കാൻ പോകുന്നത് അതൊക്കെയാണ് കൂടുതലും പ്രശ്നമായിട്ട് വരുന്നത് മറ്റത് അത്രക്ക് ഇത്ര എന്നെങ്കിലും പറയുന്നാലും അതും പ്രശ്നം തന്നെയാണ് നമ്മളെ ചെറുതന്നും പറ കളയുന്ന സാധനങ്ങള്ൾ പിന്നെ വല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളായി വരാറുണ്ട്
അതെ അതെ അല്ല നമ്മള്
ആ
നമ്മളിപ്പം ഏതെങ്കിലും കടയില് പോയിട്ട് ഓലടുക്കളയിയില് പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് ല്ലേ ഉസ്താദ് ഹോട്ടൽ സിനിമൽ കാണിക്കുന്ന പോലെ നമുക്ക് ഒരു ഇതില് പോ ഒരു കടേൽ പോയ ഓരട് ക്കളയിയില് പോയി നോക്കൻ പറ്റത്തില്ല അത് നമ്മള് നോക്കുന്നത് എന്താണ് അവിടു വൃത്തി അത് ചിലപ്പം കാണും നല്ല വൃത്തി കാണും നല്ല മശപ്പുറം നല്ല കസേര നല്ല ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഓക്കെ ഫുഡ് കൊണ്ടുവരുമ്പൾ തന്നെ അതിന നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡെക്കറേഷൻ കാണുമ്പോഴാണ് ഇപ്പൊ ഒരു മന്തി കഴിക്കൻ തന്നെ പോയാലും ആ ഒരു പ്പം പെരി പെരി അൽഫാം മന്തിയാന്ന് വിചാരിച്ചോ അത് അടുത്ത്കിടക്കുന്നത് കാണുമ്പതന്നെ നമുക്ക് എന്താണ് കഴിക്കാതെ വന്നിരിക്കുന്ന ഒരാൾക്ക് പോലും നമുക്കത് കാണാമന്ന് കഴിച്ചു വയറ വയറ് നിറഞ്ഞിരിക്കുന്ന ആള് പോലും ആ അതൊന്ന് കഴിച്ചു നോക്കാം എന്നൊരു മനസ്സിലൊരിത് തോന്നും ആ അതാ അത് തന്നെയാണ് കാരണം ആ ഉള്ളിൽ എന്താണ് നടക്കുന്നതന്ന്നമുക്ക് അറിയത്തില്ല നമ്മളെ മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ഉള്ളിൽ എന്താ നടക്കപുറമേ കാണുന്നത് എന്താണോ അതാണ് നമുക്ക് അട്രാക്ഷൻ ചെയ്യുന്നത് അതാണ് ആഹാര സാധന ത്തിന്റെ കാര്യത്തി നടക്കുന്നത് നമ്മള് കഴിക്കുന്ന പല ആഹാരങ്ങളും എന്താണ്? ഇങ്ങനെ വിഷബാധകൾ ഭക്ഷ്യ വിഷബാധ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ എന്തുമാത്രം ആരോഗ്യ പ്ര്രശ്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പൾ തന്നെ ഫാറ്റി ലിവർന്ന് പറഞ്ഞ അസുഖം അത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് നമ്മളെ ലിവറിില് അല്ലെ അത് അതന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഫാസ് ഫുഡ് വാങ്ങി കഴിക്കുന്ന തോണ്ട്ണ്ടാകുന്ന ദൈനംദിനമായിട്ടുള്ള അസുഖമാണ് അത് ഇഞ ഒഴിവാക്കി ആക്കാൻ വേണ്ടി അങ്ങനെയൊരസുഖം ഒഴിവാാൻ വേണ്ടിനമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമുക്ക് ആവശ്യുള്ള നമുക്ക് നമുക്ക് നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഇഷ്ടുള്ള ന ആ അസുഖം അതുക ഒഴിവാക്കേി വരും അങ്ങനെ വ്യായാമം ചെയ്യേണ്ടി വരും എന്ന് വെച്ചാ നമ്മള് കൂടുതൽ നമ്മള ജീവിതത്തിൽ റിസ്ക് എടുത്ത് നമ്മൾ അസുഖങ്ങൾ മാറ്റേണ്ടി വരും ആശുപത്രിയില് കൊണ്ടുപോയി പണം അടയ്ക്കും നമ്മൾ നമ്മ ദൈനംദിന ജീവിതത്തില് ഭക്ഷണത്തില് കൺണ്ട്രോള് വരുത്തുകയും ഭക്ഷണങ്ങൾ വൃത്തിയായ രീതിയിൽ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്താ നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ
എടി ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്ന ആരുംല്ല സ്വന്തമായിട്ട് കൃഷി ചെയ്യാനാർക്കും വയ്യ ആഹ് ഇപ്പ നമ്മളാണെങ്കിൽ പോലും എല്ലാം കടേന്നല്ലേ മേടിക്കുന്നത് സ്വന്തമായിട്ട് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മളോരോ തൈകള് വെ് നട്ടു പിടിപ്പിച്ച തന്ന പിടിക്കത്തില്ല പിന്നെ അതിന് നല്ല രീതിൽ വെള്ളവും വളവും കൊടുക്കണം അതിന് സമയം എട് ഇന്നത്തെ കാലഘട്ടത്തില് ആർക്കും അതിനുള്ള സമയം ഇല്ല ഒന്നും ചെയ്യാനും ഒന്നിനും വയ്യ കടേന്ന് കൊണ്ടുവരുന്ന വെജറ്റബിൾസ് പോലും ചൂടുവെള്ളത്തി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയോക്കെ ഇട്ട് അങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയം ഇന്നത്തെ പ്പ രാവിലെ വന്ന് ഇപ്പൊ ഓഫീസ് ജോലിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതൊന്നും അവർക്ക് നടക്കത്തില്ല. പിന്നെ നമ്മുക്ക് എല്ലാർ ക്കറിയാ നമ്മൾ കഴിക്കുന്ന അഹങ്കാരികൾ കുറേ കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. എന്നിട്ടന്ന എല്ലാരും പിന്നെ ഹോസ്പിറ്റിൽ പോയി കിടക്കണം നമ്മുടെ അവസ്ഥ ഇങ്ങനൊയി പോയി പിന്നെ ഇപ്പം കുറേ പേരൊക്കെ ടെറസിലെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങള് നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എടി ശെരിയേ ഞാനിപ്പ വിളിക്കാവേടി.
ഓടി.
ആഹ് ഓക്കെ നീ കട്ട് ചെയ്തോ.